ഹലൊ. ഹലോ ആഹ് നല്ലതന്നെ. ആഹ് സുഖാണ് ങ്ങക്ക് സുഖല്ലേ?
ആഹ് സുഖാണ് പിന്നെ. ആഹ് ഭക്ഷണം കഴിച്ചു. ഉച്ചക്കത്തെ കഴിഞ്ഞ്കാണ്ടൊന്ന് റസ്റ്റ് എടുക്കേയ്നു.
ആഹ് അതെയൊ പിന്നെന്തൊക്കെയാണ് ഞാനിപ്പോ ഭക്ഷണം കഴിച്ചു ഇപ്പ വന്ന് ങ്ങനെ കെട്ക്കേയ്ന്.
ഇന്നെന്തേന്നു സ്പെഷ്യൽ എന്തേന്നു?
ഇന്ന് ചോറും ചെമ്മീന്റെ കറിയൊക്കെ തന്നെ.
ആഹ്. ഇവടെ ചോറും പിന്നെ തക്കാളിം പരിപ്പും കറിയും പിന്നെ മീന് പൊര്ച്ചതും, വറ്റ. മത്തൊക്കെ ഏനെക് ഏഹ്. എല്ലാതും ഉണ്ടാക്കോ നല്ലോണം.
ആഹ് ഇണ്ടാക്കും അത്യാവശ്യൊക്കെ ണ്ടാക്കും.
ആഹ്, മീൻകറൊക്കെങ്ങനെണ്ടാക്കല്.
മീൻകറൊക്കെ അടുപ്പത്ത് ഉള്ളിം തക്കാളൊക്കെ വാട്ടി മസാഏഹ് മൊളകും. ഇതൊക്കെ കലക്കീട്ടൊയ്ക്കോ.
ആഹ് ആഹ് വെള്ള
ഇങ്ങൾ ആഹ്. ആഹ് പുളിന്റെ വെള്ളത്തില് കലക്കീട്ട് ഉള്ളിം തക്കാളിംവാട്ടീട്ട് അയ്ലൊഒഴിച്ചൊടുക്കും.
ആഹ് ആഹ്.
ആഹ് എന്നിട്ട് പത്ചേൻ്റേഷം മീന്ട്ട് കൊടാക്കും.
ആഹ്, പിന്നെ തേങ്ങര്ക്കോ.
ഇല്ല ആ തേങ്ങ ചെലപ്പോ അരക്കണങ്കി അരക്കു എപ്പോഴും തേങ്ങ അരക്കൊന്നുല്ല.
ആഹ്, ഞാന് പിന്നെ തേങ്ങ അര്ച്ചിട്ടും വെക്കും അല്ലാതിംവെക്കും. പിന്നെ ചെലതൊക്കെങ്ങനെ സ്പെഷ്യലായാട്ട് എന്തെങ്കിലൊക്കെ ണ്ടെങ്കില്. പിന്നെ വെറൈറ്റി ടേസ്റ്റിനൊക്കെ വേണ്ടിട്ടൊക്കെങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കീട്ടൊക്കെങ്ങനെ ചെയ്യല്ണ്ട് സാധാരണ ക ങ്കില് പിന്നേന് പുളിവെള്ളത്തില് തക്കാളിം മൊളകൊക്കെ. നമ്മളരഞ്ഞിട്ടിട്ട് പിന്നെ ചെറിയുള്ളിം വല്യ ജീരകൊക്കൊന്ന് ചതച്ചിട്ട്. അതിൽക്ക്ടും, ന്ന്ട്ട് പിന്നെ മൊളകും. മഞ്ഞളും മല്ലിപ്പൊടോക്കെ അയ്ക്ക്ല് ഫസ്റ്റ് ഇട്ടിട്ട് എളക്കിട്ട് ഉപ്പൊക്കെട്ടിട്ട് എന്നിട്ട്ത് അടുപ്പത്ത് വെച്ചിട്ട്. അത് തെളച്ച് വരുമ്പോ രണ്ട് തിളക്കെ തെളക്കുമ്പോ നല്ലൊരു സ്മെല്ല് വരും അപ്പോ. അയ്ൽക്ക് മീന് പിന്നെ മുറിച്ചത്ട്ട് കൊട്ക്കും. എന്നിട്ട് പിന്നത് വെന്ത് കഴ്ഞ്ഞാല് പിന്നെ. തേങ്ങേല് നമ്മള് ചെ ജീ അ് ചെറിയുള്ളി നല്ലോണം അര്ച്ചിട്ട്. നല്ല ഇതില് അരച്ചിട്ട് അതങ്ങനെ അയ്ക്ക് ചേർ ത്തിട്ട് പിന്നെ ലാസ്റ്റിത് തെളച്ച് മറി മറിയാംപറ്റൂല. ഒന്ന് ചെറീയ തള വരുമ്പോ ഞാന് നിർത്തും. പിന്നെ ചെറിയുള്ളിം വേപ്പിന്റെലൊക്കെട്ടിട്ട് നല്ലം തൂമ്പിച്ചിട്ട്. അയിക്കൊഴിക്ക ചെയ്യാ.
ആഹ് നിങ്ങളെന്ന്യാ വീട്ടിലൊക്കെ ഇണ്ടാക്കാ?
ആഹ് ഞാൻ തന്നെയാ ഇണ്ടാക്കല്. പിന്നെമ്മ ഇണ്ടാക്കും, കൂടുതലും ഞാൻ തന്നെയാണ്.
തെ എല്ലണ്ടാക്കാറീലെ?
ആഹ് ഇപ്പൊക്കെ പടിച്ചീക്ണു
ഏഹ്.
പിന്നേ രാവിലെക്കെ എന്താ ഇണ്ടാക്കല്?
രാവില ചെലപ്പോ പത്തിരി ഇണ്ടാക്കും. ചെലപ്പോ കടുമ്പ് കൊഴക്കട്ടങ്ങനറിയോ? അതൊക്കെ ഇണ്ടാക്കും നൂൽപ്പുട്ടല്ല, കൊയക്കട്ടാ അങ്ങനെയൊക്കെ ഇണ്ടാക്കും.
ആഹ് കുട്ടികൾക്കക്കെ ഇഷ്ടായിരിക്കുല്ലേ?
ആഹ് അങ്ങനെ ഓരോ ദിവസം ഓരോന്നായിറ്റ്ണ്ടാക്കും ചെലപ്പോ ചപ്പാത്തി, പത്തിരി. അങ്ങനെ എന്തെങ്കിലൊരു കൽത്തപ്പൊക്കെ
ആഹ് ആഹ് ഇവിടെ പിന്നെ കൽ ത്തപ്പ അങ്ങനത്തതൊക്കെ പിന്നെ വൈകുന്നേരത്തെതിനെള്ളൂ.
അത് മധുരിട്ടിറ്റാക്കുന്നതായിരിക്കുല്ലേ? ഇതഹ് അല്ല. ഇത് അരി ആഹ് ഇതരി പച്ചേരി അരച്ചിട്ട് ദോശക്കൊക്കെ അരക്കൂല്ലേ ചോറ് കൂട്ടീറ്റ് അഹ്പോലെ കൊറച്ച് കട്ട് ആ കൊറച്ച് കട്ടീലരച്ചിറ്റ് ആഹ് ഉള്ളി തൂമ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കല്.
ആഹ് ആഹ് പിന്നെ ഇട്ട്ലിയും അതേപോലെ ദോശെക്കെ ങ്ങനെ നല്ല പതണ്ടാവലുണ്ടോ? നല്ല സോഫ് റ്റരി കിട്ടലുണ്ടാ?
ആഹ് നല്ല സോഫ്‌റ്റായിറ്റ് കിട്ടു അടുപ്പത്തെ ഇണ്ടാക്കിയ നമ്മള്.
ആഹ് ആഹ് മാവരച്ചിട്ട് ട്ട് അടുപ്പത്ത് കൂട്ടി വെക്കലുണ്ടോ? ആ ഒരു ചൂട് ചൂടിന്റെതില്. അങ്ങനെ വെക്കലുണ്ടൊ?
ഇല്ലാ അങ്ങനൊന്നും വെക്കലില്ല.
ആഹ് നല്ലെന്നെറച്ച് ചില പിന്നെ നമ്മളീ കാലാവസ്ഥ മാറുമ്പോണ്ടല്ലോ ചിലപ്പോ നൊറ ക്കിന്നല്ലല്ലോ പ്പൊ
നമ്മളപ്പം ചൂടുമ്പോരു ഒര് ഇത്ണ്ടാവൂലല്ലോ ഓട്ട ഓട്ട ഒന്നും വരാതെ? ഇരികോലോ.
ഞമ്മളങ്ങനൊന്നും ആക്കലില്ല, നല്ല വൃത്തി തന്നെ കിട്ടും ചെയ്യും.
ആഹ് ആഹ്.
നിങ്ങളവിടെന്താണ്ടാക്കല് രാവിലെയൊക്കെ?
ഞാനും ഓരോ ദിവസം ഓരോന്ന് ഇട്ട്ലിയായിറ്റും ദോശ പൂരി, ചപ്പാത്തി. കുട്ടികൾക്ക് കൂടുതലിഷ്ടം പൂരി അങ്ങനത്തെതൊക്കെ പിന്നെ ആവിൽ വേവിച്ചത് വെല്യ ഇഷ്ട്ടൊന്നുല്ല്യ. ഞാൻ പിന്നെ ന്നാലുണ്ടാ ക്കും. അതല്ലെ കൂടുതല് നല്ലത്.
ആഹ് അതെ അതെ.
അപ്പൊ അങ്ങനെ ഇണ്ടാക്കും ഓർക്ക് പിന്നെ പ ത്തിരി ഇതേവലെ എറച്ചിക്കറി അങ്ങൻത്തൊക്കെ തന്നെ കൂടുതലിഷ്ടം. പിൻ ചെറുപയർ കടല അങ്ങനത്തൊക്കെ വെച്ചാല് കറി വെച്ച് ട്ടവിടിരിക്കുഅന്നല്ലാതെ കൂട്ടൂല. ആ മീന് എർ ർച്ചി അങ്ങനത്തൊക്കെ ഇണ്ടെങ്കി ഇവിടെ നല്ലോം കഴിക്കും. അതുച്ചക്കത്തതാണെങ്കിലും ആഹ് അതേപോലെ രാവിലത്തതാണെങ്കിലൊക്കെ അങ്ങൻതന്നെ.
ആഹ്.
പിന്നെ ചിലപ്പോക്കെ എങ്ങനേലും എന്തേലും കൈക്കട്ടെചിറ്റൊക്കെ അതേപോലെ ഇണ്ടാക്കും ചെയ്യും.
ആഹ് ചെറീയ
പൊറത്ത് പോയിങ്ങാണ്ട് വലനു ആഹ് ചെറിയത്ച്ചാല് പിന്നെ മൂത്താള് ഇപൊമ്പതിക്കാണ്. രണ്ടാമത്തേത് പിന്നെ ഇനി അഞ്ചിക്കും. പിന്നെ താഴെള്ളത് മൂന്നില്ക്കുവാണ്.
ആഹ് ആഹ്
അപ്പൊ പിന്നെ പുറത്ത് പോയി്ടോല് നൂഡിൽസ് എന്തേലും വാങ്ങണേനെ. അപ്പൊ ഞാൻ വേഗം ഇഷ്ടമുള്ളതൊക്കെ തന്നെ അധികം ഉണ്ടാക്ക പിന്നെ മീൻകറിയൊക്കെ. എ വെച്ചാല് രാത്രിക്കത്തെത്ണ്ടെങ്കില്. അപ്പ ഉണ്ടാക്കാണെങ്കിലൊക്കെ നലോണം കഴിക്കും. കുട്ടികള് പിന്നെ വയറ് നറഞ്ഞിട്ട് പോകുമ്പോ പിന്നെ നമ്മുക്കൊരു സമാധാനല്ലേ?
അതെ ഇപ്പൊ കുട്ടിയാക്ക് ഇറച്ചി മീനുല്ലാണ്ട് തിന്നാൻ കഴിയുല. പച്ചക്കറി ഒന്നും പറ്റൂലലോ കുട്ടിയാക്ക്.
സ്കൂളിന്ന് കിട്ടാണെങ്കിൽ തന്നെ ഓൽക്ക് വേറെ നമ്മള് ഇവിടുന്ന് കൊടുത്തേക്കണം.
ആ അതെ ഓൽക് ങ്ങനെ വെറൈറ്റി വെറൈറ്റി.
ആഹ് സ്കൂൾന്നൊക്കെ. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ നല്ല ഭക്ഷണം കിട്ടൂട്ടോ ആദ്യത്തെ പോലെന്നല്ല. പിന്നെ ചോറും. അതേപോലെ ഓരോ ദിവസം വ്യത്യസ്തയിട്ടുള്ള കറികളും. ഉപ്പേരി ഒക്കെക്കാരും ഉണ്ടാവുക.
ആഹ് ആഹ്
ന്നാലും കുട്ടികൾക്ക് ഇവിടുന്ന് വീട്ടിൽന്ന് നല്ല ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കില്. പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ അങ്ങനത്തതൊക്കെ വേണം അത്. വേറെ കുട്ടികൾ അതേപോലെ കൊണ്ടുരും അപ്പൊ ഇവെൽക്കും അതേപോലെ വേണം.
ആഹ് ആ പാത്രത്തിലാക്കിട്ട് കൊടുത്തേക്കണ ആയിരിക്കുലെ ആ
അച്ച്ചമാരും ടീച്ചേഴ്സ ഒക്കെ പറയും കൊടുത്തേക്കേണ്ട കാര്യമല്ല നമ്മള് പറഞ്ഞാൽ കേൾക്കൂല പിന്നെ. പിന്നെ വാശി പുടിച്ച് നിക്കേക്കാരും.
ആഹ് അത് ഓരോരുത്തരും കൊണ്ട് പോവുന്ന കണ്ടിട്ട് ഇതാക്കുന്നുണ്ടാവും ലെ
തന്നെ ഇണ്ടാവും രണ്ട് മൂന്ന് കറികളൊക്കെ. പി ചെല ദിവസങ്ങളില് പിന്നെ സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുക്കുലോ ഇപ്പൊ. നീ അവിടെയില്ലേ? ആഹ് നെയ്ച്ചോറും ചിക്കനും ഒക്കെ ഇണ്ടാവും. ആഹ് ഇവിടെ കുട്ടികൾ. ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിക്കുന്നത് അവിടെ പിന്നെ ഏത് സ്കൂളിലാണ് ഇംഗ്ലീഷ് മീഡിയ ആണോ?
അല്ലല്ല ആ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം എനിക്ക് കുട്ടിയ ളില്ല. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നതുണ്ട് ഗവൺമെന്റ് പഠിക്കുന്നതൊക്കെ ണ്ട്.
ആഹ് ആഹ്
ഏഹ്
പിന്നെ രാത്രി ഒക്കെ ചോറന്നേണോ കഴിക്കല്?
ഇല്ലച്ചാറ ചോറും കുട്ടികളൊക്കെ ചോറ് കിഴിക്കും അനിയത്തിയാളൊക്കെ ഞമ്മള് ഉമ്മ. ഞമ്മളൊക്കെ ചപ്പാത്തി അങ്ങനെന്തെങ്കിലും ണ്ടാക്കികഴിക്കും.
ആഹ് ചപ്പാത്തിക്കൊക്കെന്താ രാവിൽ ത്തെ പിന്നെ.
ഉച്ചക്കത്തെ കറിണ്ടെങ്കില് അതെനാക്കൂ ഇല്ലെങ്കില് മീനോ. എന്തെങ്കിലും വാങ്ങീട്ട് കറി വെക്കും അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തെങ്കിലും ആക്കു സോയാ ബീനോ അങ്ങനെന്തെങ്കിലും വങ്ങിട്ട്ണ്ടാകും.
ആഹ് ആഹ് പിന്നെ മീൻകറി എർച്ചിക്കറിയൊക്കെണ്ടെങ്കി പിന്നതന്നെ.
ആ്ഹ് അത്ണ്ടെങ്കിൽ അതന്നെ മതി പിന്നെ ഉം അത്ണ്ടെങ്കി രാവിലെ. ഇല്ലെങ്കി പിന്നെ എന്തെങ്കിലും ആക്കും.
ആഹ് ഈ രാത്രിയമ്മള് ഏറോ പിന്നെ പല പല ഫുഡുകളാവുമ്പഴേ പണിക്കൊരു ഒഴിവുണ്ടാവൂല. കൊർച്ചാണ് ഇണ്ടാക്കണ്ടച്ചങ്കിലും വട്യും അങ്ങൻത്തന്നെ ചെലപ്പോ ആദ്യം. ക്ക ന്താണ് ഭർത്താവിന് ചപ്പാത്തിയൊക്കെ വാണ്ട്യേരും ഇപ്പൊ കൊർച്ചായിട്ടത് പിന്നേ ഡയറ്റാണ്ന്നർഞ്ഞ് ക്കാണ്ടത് നിർത്തിക്കുണു. അങ്ങനെ പറയുമ്പോ ണ്ടാക്കും ഇല്ലെങ്കില് ണ്ടാക്കൂല ചെലപ്പോ കഴിക്കൂല എന്തേലും ലൈ യിട്ട് കഴിച്ച്ങ്ങാണ്ടങ്ങനെ കടക്കും കുട്ട്യള് പിന്നെ കുട്ട്യൾക്കീ പർഞ്ഞ പോലെ നമ്മള് രാവിൽത്തെ കടിണ്ടെ ങ്കില് അത് കൊട് ണ്ടെങ്കിലാണ് ഇഷ്ടം ചോറിലേറെ ഇഷ്ടം ആഹ് അത് പിന്നെ ഇനിയിപ്പൊ ഏഹ് നമ്മള് കൊർച്ച് ചപ്പാത്തിയൊക്കെ ണ്ടാക്യേച്ചെങ്കില് അവർക്ക് അതെന്നെ പെറ്റുള്ളൂ അപ്പൊ പിന്നെ ചോറങ്ങനെ ബാക്ക്യാവും അങ്ങനെ ആഹ്
ത്രീ എന്തേം ണ്ടാക്കാണേ അതാ വാണ്ടിയെ, ചോറ് കഴിക്കാൻ ഭയങ്കര മ
ആഹ് ചോറ്ണ്ടാക്കിയഅതങ്ങനെ ബാക്കിയേക്കാരം
ആഹ് അതെ
പിന്നെ പാലപ്പൊക്കെണ്ടാക്കല്ണ്ടോ രാവിലെ
ആഹ് പാലപ്പം ണ്ടാക്കാനറീലാ തുവരെണ്ടാക്കീല്ലാ
ആഹ് അത് തൊന്നും ഇല്ല പണിയൊന്നുംല്ല നമുക്കയ്ന് പൊടി വാങ്ങാൻ കിട്ടുമാണെന്ന് പൊടി വാങ്ങാെനെങ്കി ഭയങ്കര സുഖാണ് പുറ്ത്ത്ന്ന് പൊടി വാങ്ങിക്കാണെങ്കില് പിന്നെ മ്മള് ആഹ് ഒര് കപ്പ് പൊടിക്ക് ഒര് കപ്പ് വെള്ളം പിന്നെ ഒഴിച്ചിട്ട് ഞമ്മള് പിന്നെ മിക്സിലൊന്ന് അരച്ചെടുത്താ മതി ഒര് ക ആഹ് എത്രേ അളവ്ട്ക്ക്ണേച്ചാല് ആ അളവ് സെയിം അളവെന്നെ വെള്ളുട്ക്ക്വാ ന്നിട്ട് മിക്സീല് പിന്നെ ഒരു രണ്ട് സ്പൂണ് പൻസാരട്ടിട്ട്
ഉം ഉം
ന്നിട്ടതൊരു അരമണിക്കൂറൊ ഇനിപ്പോ മീൻസ് നമുക്ക് അപ്പ തന്നെ ചുടണംന്ന്ണ്ടെങ്കിലും അത് നല്ല റെഡീല് സോഫ്റ്റായിട്ട് നല്ല ഓട്ടോട്ടയ്ട്ട് വെരും അത് ഞാൻ ഒരു വട്ടം ഉണ്ടായി ഇൻക്ക് പെ പെട്ടെന്ന് അത്ണ്ടാക്കൺതാണ്. കുട്ട്യേൾക്ക് പോകാന്ള്ള സമയാവുംമ്പോ ഞാനരച്ച് വെക്കാൻ മറക്കും ചെയ്തു അപ്പൊ അപ്പ തന്നെ ഇനിയെ ഇണ്ടാക്ക്യാല് നന്നാവൂലേന്ന് കെര്തീന്നു പക്ഷേ അത് ശരിക്കും നല്ല സോഫ്റ്റായി നല്ലോം കൊറേ ഓട്ട ഓട്ടക്കായിട്ട് നല്ല റെഡീല് വന്നു അപ്പൊ പെട്ടെന്ന് വേണെന്ന് ഇണ്ടെങ്കിലും ആഹ് ആഹ് ആഹ് പൊടി വാങ്ങാണെങ്കി സുഖാണ് പിന്നെ അരി അര്ച്ചിട്ട് ഇണ്ടാക്കാണെങ്കില് നമ്മളെ സാധാ പച്ചരി ഇല്ലേ പച്ചരി വെള്ളത്തില് കുതിർക്കാന്ടാ അമ്മള് സാധാ ദോശക്കിട്ണ പോല തന്നെ
ഏഹ് ഉം
ച്ചരി മാത്രം വെള്ളത്തിലിടാ ഇന്ന്ട്ട് പിന്നെ ഒരു ഒ രു മുറി തേങ്ങ ചെരകീട്ട് പിന്നെ അരക്കാൻ നേരത്ത് അയില്ക്ക് ഇടാ മിക്സീല് അരിം ഒരു മുറി തേ ഇതേ പോലെ രണ്ട് സ്പൂൺ പൻസാരിം പിന്നെ കൊറ്ച്ച് ഞമ്മളെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇണ്ടല്ലോ
ആഹ് അതെ
അത് ആഹ് അതൊരു പിന്നെ ആ ഒരു ചെറിയ അടപ്പിന് ഒരു അടപ്പ് ഇട്ടാ മതി ആഹ് കൂടുതലാവാതെ ആ ഒരു ചെറിയൊരു അടപ്പിന് ഇട്ടാമതി ഇന്ന്ട്ട്ത് അരച്ച് വെ ക്കാ നല്ലോം ഇതിന്റെ നല്ലതില് അരച്ച് പിന്നെ കൂട്ടി വെച്ചാ മതി പിറ്റേസാവുമ്പോത്തിന് നല്ലോം നല്ലേം ശെരിക്കതെ പോലെ ഞമ്മൾ പിന്നെ ആ ചുറ്റിക്ക്ണേ ചട്ടിണ്ടല്ലോ അതില് ചുട്ടാ മതി നല്ല രസാണയ്ക്ക് ഇസ്റ്റൂക്ക് വെജിറ്റബിൾ ഇസ്റ്റൂ ഒക്കെ ഇണ്ടാക്കിയാല് ചിക്കൻ സ്റ്റൂ വെജിറ്റബിൾസ് കുട്ട്യാൾക്ക് ഇവടൊക്കെ ഇഷ്ടാണ് ഇണ്ടാക്കാൻ പണിയൊന്നുല്ല പിന്നെ മറ്റേത്
അറിയാത്തോണ്ടാരും അങ്ങനെ ഇണ്ടാക്കാൻ നിക്കല്
ആഹ് പിന്നെ പൊറത്ത്ന്ന് പൊടി വാങ്ങാണെങ്കി അതിലേറെ സുഖം ഒരു പണിയില്ല അരി അരക്കാനും വെള്ളത്ത് ഇടാനൊന്നും നിക്കണ്ട
ആഹ് അയിമതന്നെ ഇണ്ടാവല്ലോ എങ്ങനെ ഇണ്ടാക്കണ്ടേന്ന്ല്ലേ
അതൊന്നുല്ല ആ പൊടിക്കന്സര്ച്ചിട്ട് ഒരു കപ്പ് പൊടി എടുക്ക്ണേച്ചാല് ഒരു കപ്പ് വെള്ളം കൂട്ടിങ്ങാണ്ട് രണ്ട് സ്പൂണോ അല്ലെങ്കി ഒരു സ്പൂണോ പന്സാരം മധുരത്തിന് അന്സരിച്ചിട്ട് ഇട്ടാൽ മതി അങ്ങനെ ഇട്ടിട്ട് അടിച്ചിട്ട് വെക്കാ അത്രോള്ളു
ആഹ്
ഉം പിന്നെ വേറെന്താങ്ങട്ട് സുഖം പ്രത്യേകിച്ച് വിശേഷം ഒന്നുല്ലല്ലോല്ലെ
ഇല്ല ഇല്ല എന്നാ ശരി
ആഹ് ആഹ് ഓക്കെ എന്നാ
ആഹ്